ഹലോ എന്തേയുവാട?
ഞാനിതേ ചുമ്മാ ഇങ്ങനെ കൊച്ചിങ്ങനെ ഒരു പടം വരച്ചോണ്ടിരിക്കുന്നു അത് നോക്കികൊണ്ടിരിക്കുവായിരുന്നു.
ആണോ എടാ നിങ്ങളെ നിങ്ങളിപ്പോ വീട് മാറിന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ ഐ മീൻ സ്നേഹം ടാ ങ്ങോട്ട്‌ ഉള്ളോട്ട് കടലക് ക്കിണ്ടോ?
കടലില്ല ഞങ്ങക്കിവിടെ മലകളാണ് കൂടുതല്.
മലകളോ?
ആ മലകളക്കെയാ കൂടുതല് ഏ കടലില്ല
ഓ അങ്ങനാണോ? ക്കർ ആണോ കാരണം ഞങ്ങടിവിടെ തൊട്ടടുത്ത് കടലാ മീൻസ് പൊറത്ത് നിന്ന കടല് കാണാൻ പറ്റും. അങ്ങനെയാ ഞങ്ങടെ വീടിന്റെയൊക്കെ അപ്രത്തഭാഗത്ത്‌ ത്തായിട്ട് അതെയതെ. അപ്രത്തെ ഭാഗത്തായിട്ട് മ് കൊറേ വീടുകളോണ്ടേ കടൽ കേറിയാരുന്നെടാ. പയങ്കര വിഷയ ആയി അങ്ങനെ കൊർച്ച്‌
ആ അയ് ശെരി പക്ഷെ കടല് വീടിന്റെ അവടെ നിന്ന് കടല് കാണാൻ പറ്റുന്ന് പറഞ്ഞ് ത്തെ യെനിക്ക് കേട്ടിട്ട് കൊതിയാവുന്നു.
ആ ആ എന്നോട് വേറെ എത്രയോ കൊറേ ഫ്രണ്ട്‌സ് എന്നോടിതുപോലെ പറയും കൂടെ പഠിച്ചവരും പഠിക്കുന്നവരെല്ലാം പറയുന്നുണ്ട
ആണല്ലേ ആ ആ പക്ഷെ ഞങ്ങക്ക് കടലൊക്കെ കാണണെങ്കില് എന്തോര യാത്ര ത്രചെയ്ത് പോയാലകാണാൻ പറ്റുന്നെ ആ ആ പഷെ ങ്ങനെ കടല് വീടിന്റവിടെനിന്ന് കാണാൻ പറ്റ് റ്റുന്ന് പറഞ്ഞപ്പത്തന്നെ എനിക്ക് ഭയങ്കര ആയെ
അത് നല്ലര് വിഷയ ആണ് പശേ കൂടെന്നു പറയുമ്പോൾ ഒരു പേടി പേടിസ്വപ്നോം കൂടി ആട അറിയാലോ ഈ കടൽ കയറ്റം എന്ന് പറയുന്ന സംഭവ ഒണ്ടല്ലോ പ്രത്യേകിച്ച് മഴ സമയങ്ങൾ എന്നു പറയുമ്പോൾ വെള്ളം നെറയെ ഇതായിട്ട് കഴിഞ്ഞോ നമ്മള് കെണറും പുഴയൊക്കെ നറയുന്നപോലെ
ആ പക്ഷെ വീടിലൊട്ടൊക്കെ കേറുവാന്നു പറഞ്ഞാല് പയംങ്കര ആ അതെ ഞങ്ങക്ക് ആദ്യമായിട്ട് ഞങ്ങ് ഞങ്ങടെ വീടിന്റെ സൈഡി കൂടെ ചെറിയൊരു തോടുപോന്നുണ്ടായിരുന്നു ആദ്യായിട്ട് അതില് വെള്ളം പൊങ്ങിട്ട് ഒറ്റ തവണയേ കേറീട്ടുള്ളു പക്ഷെ ആ ഒറ്റ ദിവസം ത്തന്നെ കൊറേ കഷ് ടപ്പെട്ടു പക്ഷെ എല്ലാ വർഷയൊക്കെ ആവുമ്പോഴേ ക് ഭയങ്കര ബു ബുദ്ധിമുട്ടായിരിക്കും. അല്ലേ ന്താ ഞങ്ങക്ക് ഒരു തവണ ആയപ്പോ തന്നെ ഭയങ്കര പാടായിരുന്നു ആ ആ ആ
നശിച്ച് പോവുംകാരണം അവരെ ഒരു ആയുഷ്കാല മൊത്തം
ആ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ ആ അപ്പൊ ഇങ്ങനെ മോളില് കേറ്റി കേറ്റി വെ ഇങ്ങനെ വെക്കൂലെ അതാ ഇങ്ങനെ വെള്ളം പോകുന്ന സമയാവുമ്പ വീടിന്റെ മുകളിലൊ ക്കെ മുകളിലല്ല ഇങ്ങനെ ഷെൽഫ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെക്കേലേ
ആ അതായത് കല്ലൊക്കെ ഇടുന്നതണോ വി പറയുന്നേ
അല്ലല്ല ഈ വീട്ടിന്റെ സാധനങ്ങള് ഇപ്പൊ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ ആവുമ്പോ നശിച്ചു പോവല്ലെ അപ്പൊ അങ്ങനെ തന്നെ വെക്കുവോ
ട്ടെന്ന അറിയുന്നില്ലോ കടലുകൾ പിന്നെന്ന് പറയുമ്പോ മുൻകൂട്ടി കൊറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു വേറെ സ്ഥലത്തോട്ടൊക്കെ അങ്ങെ ആക്കിയത പിന്നെന്ന് പറയ്മ്പോ മൊത്തിൽ ഉള്ളിൽ എല്ലാ സാ അങ്ങള് പൊളിഞ്ഞ് വെള്ളത്തിലങ്ങ് പോയി ആ മൊത്തത്തി ഇടിഞ്ഞ് ഇതായി അപ്പൊ അവർക്ക് ഒരു സാധനം ഒരു സാധനം പോലും കി കിട്ടിയിട്ടില്ല അവരുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കടലാ ന്ന് പറഞ്ഞ എന്താണ് അതൊക്കെ പോവാന്ന് പറഞ്ഞാ നമ്മുടെ അത്യാവശ്യ സാധനവാ അതെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അത്യാവശ്യ സാധനാണ് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ പറ്റുന്ന
ആ അതെ വർഷ വർഷം എങ്ങനെ ആവുമ്പോഴേക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് അപ്പൊ ഇങ്ങനെ വെള്ളം പൊങ്ങി കഴിയുമ്പോ ഈ ദുരിതാശ്വാസ ക്യാമ്പ് അങ്ങനെ ക്കൊണ്ടോ അവിടെ
ഇവിടെ അട് ത്ത് അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേന്ന് പറയുമ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഈ ഗവൺമെന്റിറ് തന്നെ നോ ചെയ്യണം അല്ലേ ഇപ്പ ഇവിടുന്ന് ആ ഇവിടുന്ന് ആരെ എന്തൊക്കെയോ പഞ്ചായത്ത് വഴി അങ്ങനെ എന്തെക്കയോ അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയി പോയിട്ടുണ്ട് ന്നൊക്കെ പറഞ്ഞു പിന്നേന്ന് പറയുമ്പഴത്തേക്കും അവരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കാരണം ന്ന് വെ ച്ച് കഴിഞ്ഞാ ഇത് പ്പൊ ഗവൺമെൻ്റിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് അല്ലേ ഒരു കടലില് ഒരു വീട്പോയിക്കഴിഞ്ഞാ അത് ഗവൺമെന്റിന്റെ ഒരുത്തരവാദിത്താണ് നമ്മടെ പൈസയാണ് ഗവൺമെൻ്റിന് അല്ലേ നമ്മൾ ആ നമ്മടെയാണ് ഗവൺമെൻറ് എന്നു പറഞ്ഞാ നമ്മള് മൊത്തത്തിൽ ഒള്ള അവടെയാണ് ഗവൺമെൻ്റ് എന്നു പറയുന്നത് അപ്പം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാ ഈ ഗവൺമെൻ്റാണ് നോക്ക ക്കണ്ടത് എല്ലാർക്കും വീട് വെച്ച് കൊട്ക്കാ അതല്ല ഈ കടല് ഒലിച്ചു പോകുന്ന അത്രേം ദുരിതപ്പെട്ടവർക്ക് അവര് വീട് വെച്ച് കൊടുത്തേ പറ്റത്തൊള്ളു ആ കടൽ ഭിത്തിയോ കടൽ
ആ കടൽ ഭിത്തി ന്ന് പറഞ്ഞാ കടലിലെ വെള്ളം കേറാതിരിക്കാൻമേണ്ടി കടൽ ഭിത്തി യൊണ്ടാക്കണോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർ
കാണ്‌ണ്ടല്ലേ പക്ഷേ ഇവരെന്നും മുൻകൂട്ടി ഒന്നും ഇവിടൊന്നും ചെയ്തിട്ടില്ലടാ പി പിന്നെന്ന് പറയുമ്പഴേ വെള്ളം നല്ല രീതിയിലടിച്ച് കേറുമ്പഴത്തേക്ക് ഒരുപാട് പാറകള് വല്യ വല്യ പാറകള് ഇവര് ജെ. സി. ബില് കൊണ്ടങ്ങനെ ക ഇട്ന്ന്ണ്ട് മീൻസ് അത്രേം വല്യ ത്താണ് വെള്ളം കൊറച്ചടി കൊറയും മീൻസ് വെള്ളം നന്നായിട്ട് അടിച്ചു കേറുന്നത് പൊ അങ്ങനെ ഈ ബാക്കോട്ട് വലിഞ്ഞു പോകും പോയിണ്ടോ പോയി പക്ഷെ ഇപ്പഴെന്നു പറയുമ്പോ മൊത്തത്തീ വീട്ടി നിങ്ങളുടെ രണ്ട് മൂന്ന് വീടുകള് നശിച്ച് ട്ട്ണ്ട് ഭാഗ്യത്തിന് ഒരു മനുഷ്യർക്കും ഒന്നും പറ്റിയിട്ടില്ല അവര് മുൻകൂട്ടി അവരങ്ങ് മാറി കാരണം രാത്രിയാമ്പം നമക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല
ആ എല്ലാ വർഷോം ഇങ്ങനെ ആയതോണ്ട് അവരും പിന്നെ ഒന്ന് മുൻകരുതിയാ ഇരിക്കു
ഇട്ക്കും അതെ കാരണ രാവിലെ നമക്ക് ഒന്നർന്നിരിക്കാടാ പക്ഷെ രാത്രി ഒറങ്ങുന്ന സമയവാ ആ കുഞ്ഞുങ്ങള് ഒണ്ടെങ്കിൽ ഇപ്പൊ നിനക്കാണേലും നിൻ്റെ എൻ്റെ വീട്ടില് മക്ക മക്കള് ഭർത്താവ് എല്ലാവരുണ്ട് കുഞ്ഞുങ്ങളുൾപ്പടെ ഇരിക്കുമ്പ എ മാത്രം പേടിയായിരിക്കും ഒരമ്മയ്ക്ക് എല്ലേ ആ അപ്പം അമ്മമാർക്ക് ന്ന് പറയുമ്പം കുഞ്ഞുങ്ങളെ ഓർത്തായിരിക്കും റ്റവും കൂടുതൽ പേടി പൊടികുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ എ കടലൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥ ആണ് നമക്കാണെങ്കിൽ ഒന്നും, നമുക്ക് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെടാ നീന്തൽ അറിയാം എങ്കിൽ അങ്ങനെ രക്ഷപെടാം അതെ പക്ഷെ ഇവർക്ക് കുഞ്ഞുങ്ങൾ രാത്രി നമ്മളിങ്ങനെ നോക്കി ഇരിക്കണം കടലടിക്കുന്നത് നോക്കി നോക്കി അത്
ഓരോത്ത് ചെലറെ ജീവിതവൊക്കെ പയങ്കരെ നമ്മളറിയത്തില്ലാത്ത ജീവിതം നമ്മുക്ക് വെറും കഥകളാന്നു പറയുന്നത് സത്യവാ ആഹ്‌ അതെ അതെ ഇപ്പോ ഞങ്ങടെ പ്രദേശം എന്നക്കെ പറഞ്ഞാ ഉരുൾപൊട്ടൽ അങ്ങ ക്കെ ച്ചാ ഞങ്ങടെ അവിടെയല്ല ഈ നാടുകളിലൊണ്ട് അപ്പൊ ചെല ഒരു നാട്ടിലങ്ങനെയാ ങ്കില് ഒരു നാട്ടിലിതാരി ക്കും പ്രശ്നം ആഹ്‌ അപ്പൊ എങ്ങനെ ആഹ്‌ എന്നുവിങ്ങനെ പേടിച്ച് പേടിച്ച് ആഹ്‌ അതന്നെ മഴ പിന്നെ ഒത്തിരി മഴ മഴ പെയ്യുമ്പം മരം വീഴും ആഹ്‌ അങ്ങനൊക്കെ അതാക്കെയാണ് പ്രശ്നങ്ങള് അപ്പൊ എ എന്താ എപ്പഴാ എവിടാ എന്നതാ ണെന്നറിയുന്നേ പിന്നെ നമ്മുടെ ജീവിതത്തി അത് വന്ന് കഴിയുമ്പോഴേ അറിയു യ്യോ അത് ഇത്ര വല്യ പ്രശ്നമാണല്ലോന്ന്
സത്യം അ അതാ സ്വന്തം രക്തം പൊറത്തോട്ട് വരുമ്പോഴ ആ വേദന മനസ്സിലാവുന്ന് പറയുന്നെ കുത്തി കഴിഞ്ഞ ആ ബ്ലഡ് പൊറത്തോട്ട് വരമ്പ നമക്കല്ലേ ആ വേദന മനസ്സിലാവു അന്നാലെ അറിയൂ മറ്റുള്ളവരുടെ സങ്കടം പക്ഷെ നമുക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര വെഷമം കാ അവരെന്ത് ചെയ്യുംന്നുള്ളൊരു വെഷമം അനി അവരെന്തൊക്കെ അല്ല എന്തൊക്കെയാണെങ്കിലും തൊട്ട് വീടിനടുത്തുള്ളവരൊക്കെ കൊറച്ച് സഹായൊക്കെചെയ്യുന്നുണ്ട് പൈസടെ പൈ
പറഞ്ഞ് ട്ട് ആ എന്നതാണെങ്കിലും
സമാധാനത്തെ ഒറങ്ങണം
ട്ടി വന്നരിക്യ ആഹ് ഇരിക്യ ഒറങ്ങ നമ്മടെ കാര്യങ്ങ ങ്ങൾ ഡെയിലി ചെയ്യുന്ന പോലെ ചെ
അതെ അതെ ഒരു ദിവസങ്കും സമാധാനത്തോടെ ഉറങ്ങണ്ടേ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയാ സമാധാനത്തി ഉറങ്ങാൻ സാധിച്ച
അതന്നെ പിന്നെ എന്തെലും ഒരു പ്രശ്നം ഉണ്ടാവോന്ന് പേ പേടിച്ച് നേരം വിളിപ്പിക്കുന്നതാണ്
അതെ അതെ അതെ അതെ അതെ അതെ അതെ പക്ഷെ ഇതൊക്കെ അങ്ങനത്തെ ഇതില് ഉൾപ്പെടും കാരണം അവര് ചിന്തിക്കാതെ വരുന്ന പ്രശ്ന ആ അറിയാം ലോ അവർക്കൊന്നും ചെയ്യാൻ പറ്റ പിടിച്ചുവെക്കാൻ പറ്റാത്ത ഒരു സംബമാണ് ഈ കടൽ എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്ര കൃതിയാണ് പ്രകൃതിയുടെ സംബവാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറെ എന്തെങ്കിലും ആണേ നമുക്ക് എന്തെ അതാ
ആ ആ ശ്രദ്ധിക്കേണ്ടത് അപ്പ ഈമീ മീന്റെ ഇതൊക്കെ ഒണ്ടോ അധികം അവിടെ മീൻപിടുത്തം മീൻപിടുത്തം അങ്ങനത്തെ സംഭ ബോങ്ങളൊക്കെ ഒണ്ടോ
മീൻ പിടുത്തവോ മത് മത്സ്യത്തൊഴിലാളികള് ആ അത് ഈ ഭാഗത്തൊന്നു ഇ ഇല്ലട ഇവിടെന്ന് പറയുമ്പോ നല്ല രീതിയിൽ വള്ളങ്ങളൊക്കെ പോകുമ്പോ ഞങ്ങള് കാണാറുണ്ട് പഷ് ഇങ്ങോട്ട് കരയ്ക്ക് അടിക്കാൻ പറ്റുന്ന രീതിയിലൊന്നുല്ല, വള്ളങ്ങൾ ഇവിടെന്നും കരയ്ക്ക് അടിപ്പിക്കത്തില്ല, പക്ഷേ കൊറെ അങ്ങോട്ട് കടപ്പുറം ഏരിയ ഒണ്ട്, ഞങ്ങടെ ആ ഭാഗത്തോട്ട് അങ്ങോട്ട് ഒണ്ട് അവിടെയൊക്കെ വെള് വള്ളങ്ങളൊക്കെ അപ്പോന്ന് പറയുന്ന എന്തെങ്കിലും ഒരു അപകടങ്ങള് കടന്ന് നമുക്ക് പേടിക്കേണ്ട ആവശ്യല്ല അവര് ഇര്പത് നാല് മണിക്കൂറും വള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ കടലിൽ ഒണ്ട്. അറിയാലോ ഇപ്പോ പകൽ പോന്നവരുണ് പിന്നെ രാത്രി പോകുന്നവരുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയ അവരൊണ്ടങ്കി നമുക്ക് ആശ്വാസ എന്തെങ്കിലും രീതിയിൽ അവരെ രക്ഷിക്കും, പക്ഷേ അത് അല്ലല്ലോ കടലു കേറു ഇതാന്ന് പറയുന്നത് പറ്റ് വല്ലാത്തൊരു വെഷമ കണം കുഞ്ഞുമക്കൾ ഉണ്ട് അവരെയൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയാല് ഇപ്പഴത് ട്ട് ഇതെന്ന് പറയുമ്പോൾ മഴയും കൂടെ ഒള് ഒള്ളതുകൊണ്ട് നല്ല രീ
ആ അതെ അതെ ആ അതെ അതെ അങ്ങനെ മഴയും കൂടിയാണെങ്കി എന്തേലും ചെയ്ത് ഏയ് ഇല്ലില്ല ഞങ്ങക്ക് അ അങ്ങനത്തെ ആ അങ്ങന പേടിക്കാനുള്ള സംഭവം ഒന്നുമില്ല, ഏയ് ഇല്ലില്ല അല്ലാതെ മണ്ണിടിയുന്നത് പേടിച്ചാ മതി.
കാണാൻ പറ്റില്ലാന്നൊള്ളൊരു വെഷമം അത്
ആതെ അതെ കടല് കടല് കാണാൻ ഭയങ്കര ഇഷ്ടാ പക്ഷേ ഒന്നോ രണ്ടോ വട്ടം കണ്ട് ഒന്ന് മു കൂ കൂടിപ്പോയാൽ ഒരു മു നാലുവട്ടം
അത്രയേ ഒള്ളോ? ദൈവമേ ഞങ്ങള് ദിവസം കടല് കാണുന്ന ആൾക്കാരാ ഇവിടെ മാത്രല്ല ഞങ്ങള് കടപ്പറത്ത് ആ ഞങ്ങൾള് കടപ്പറം അവടെ ആ ഭാഗത്തൊക്കെ ജനിച്ചു വളർന്ന ആൾ
ആ പക്ഷേ എനിക്ക് ഇഷ്ടവാ ക ആ കടലില് ഞങ്ങൾ എവിടെയോ പോയിട്ട് കടലില് കൊറേ നേരം കളിച്ചു.
ആണോ?
ആഹ് പക്ഷേ എന്റെ ഹസ്ബന്റിന് വെള്ളം പേടിയാ. ച്ചെ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് വെള്ളം വരന്നേ. ആ ഹസ്ബന്റിന്റെ കൂടത്തി പോയപ്പോ ഞങ്ങള് ജസ്റ്റ് പോയി കണ് ണ്ടു ഓടി പോയി തിരിച്ച്
ആണോ പിന്നെ നീന്തലറിയുന്നവർക്ക് പ്രശ്നം ഒന്നും ഒണ്ടാവത്തില്ലടാ വല്യ പേടിക്കണ്ട കാര്യൊന്നും ഇല്ല, പിന്നെ കടലിനെ കുറിച്ച് കൂടുതല് അറിയാത്തവർക്കൊക്കെ ഭയങ്കര
ആഹ് ഭയങ്കര പേടിയായിരിക്കും പക്ഷെ എനിക്ക് ഇഷ്ടവാ അതൊക്കെ കാണാനും അവിടെ പോകാനും ഒക്കെ ആ ആഹ്
വെള്ളവാണ് ഏറ്റവും അതെ അതെ അതെ പോവ അങ്ങനെ പക്ഷെ നല്ല രസവാണ് നമ്മൾ ഒന്നാം കടലില് മൊത്തത്തിൽ അങ്ങ് പോ നമ്മടെ ഈ ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞങ്ങള് വള്ളത്തിലൊക്കെ പോവും അത് നല്ല രസവാ വ കുളിക്കാൻ പോവും കടലില് അങ്ങനെയൊക്കൂടെ ഞങ്ങൾ എല്ലാ വർഷ് അങ്ങനൊക്കെ പോവും ആണോ പക്ഷെ അതൊക്കെ നല്ല എക്സ്പീരിയൻസാ കേട്ടോ അതൊക്കെ പോണം അത് നല്ല രസവാ സത്യം പറഞ്ഞാ ആഹ് ഓ അങ്ങനെ അത് കായലല്ലേ കടലില് പോണോടാ കടലന്ന് പറയുമ്പോ ഇങ്ങനെ മ്ച് അതിങ്ങനെ തെര ഇങ്ങനെ പോ നമ്മള് വിചാ ത്തി നമ്മള് വീഴുവോന്ന് ക്ഷ അത് നല്ല രസവാ കാരണം ക വെ വള്ളത്തില് നമ്മൾ അറിയാത്ത ആരും കേറത്തില്ല വള്ളത്തിൽ പോന്ന ആൾക്കാരൊക്കില്ലേ അവരുടെ കൂടെ നമ്മള് പോവും നമ്മടെ ഇപ്പം എന്റെ ഫ്രണ്ട്സൊക്കെ ഒണ്ട് മ്മ് എന്റെ ഫ്രണ്ട്‌സ് എന്റെ മാമന്മാരൊക്ക വള്ളത്തിൽ പോന്നയാ അപ്പൊ അവരുടെ കൂടെ ഞങ്ങളങ്ങനെ പോവും എന്താടോ
പിടിക്കാൻ പോന്നവരല്ലേ ആ ആഹ് -ആഹ് അവരെയൊക്കെ സമ്മതിക്കണം മ്മ്- മ്മ് അവരക്കെ പേടിയില്ലാതെ വർഷങ്ങളോളം പോന്നയല്ലേ അവരെയൊക്കെ സത്യം പറഞ്ഞാ സമ്മതിക്കണം അവരുടെ കൂടെ പോവത്തോളൂ ഞങ്ങളങ്ങനെ മ്മ് ഓക്കെ ഡാ ഓക്കെ ഓക്കെ ഓക്കെ ശരി